കേക്കാമോ ടീ?
ഹലോ
ഹലോ
ഇപ്പ കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്.
ആഹ് ഹെന്താ എട്ക്ക്ന്ന് നീ?
ഓഹ് വെറുതെ ഇരിക്ക്യുവാ. നീയോ?
ഞാനിവിടെ വെറുതെ ഇരിക്ക്യാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചാ?
ആഹ് കഴിച്ചു. നീ കഴിച്ചാ?
ആഹ് ഞാനും കഴിച്ച്.
ആഹ്
ആഹ് പിന്നേ ഞാനിപ്പം ഹാ ഫോണെട് ത്ത് എന്റെ എന്റെ റിലേറ്റീവിന്റെ കല്യാണായിരുന്നു ട്ടോ ഇന്ന്. ഞാനപ്പം, അതും നോക്കിക്കൊണ്ടി അവരുടെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു.
ആന്നോ.
ആഹ്
ലവ് മാരേജ് ആയിരുന്നോ?
ആഹ് ലവ് മാരേജ് ആയിരുന്നു പക്ഷെ അവര് കൊറേ കഷ്ടപ്പെട്ട് മാരേജിലോട്ട് അത് എത്തിക്ക്യാന്.
ലവ് മാരേജ് ഒക്കെ പ്പ ഈ റെയറാടി ഇന്നത്തെ കാലത്ത്.
ആഹ് അതാണ്. ഈ പണ്ടെന്നൊക്കെ വെച്ചാല് എല്ലാരും ഭയങ്കര ലോയലായിട്ട് നിക്ക്യുവായിരുന്നു. ലവ് മാരേജ് ആണെലും. അല്ലേലും. വീട്ടിലെന്തെങ്കിലും ഇപ്പ ലവ് മാരേജ് ആയിണ്, പക്ഷെ ലവ് മേ ഇപ്പൊ രണ്ട് പേരും ലവ് ചെയ്തോണ്ടിരിക്കുവാന്ന് വെച്ചോ. ആ ടൈമില് ഇപ്പ പെണ്ണിന്റെ വീട്ടില് ഏഹ് ഇത് സമ്മത അല്ലെ ങ്കില് ആ ആ ആണ് എന്ത് എന്ത് കാര്യം ചെയ്തും, അത് സാധിച്ചെടുക്കാൻ നോക്കുവായിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനല്ല.
ഇന്നത്തെ കാലേ കൊറേ മാറിപ്പോയി ലോയലായിട്ടൊന്നും അല്ല ഇപ്പ എല്ലാരും നിക്ക. ജസ്റ്റ് ഫണ്ണിന് ചുമ്മാ വന്ന് പ്രണയിച്ച് എന്നിട്ട് എന്തെലും പ്രശ് ഇത് വരുമ്പോ ഇട്ടിട്ടങ്ങ് പോവും.
അതാണ് എല്ലാരും എന്താ ടൈം പാസ് ആണ് പകുതി തൊണ്ണൂറ് ശതമാനം പേരും ടൈം പാസ് ആണ് പത്ത് ശതമാനം പേര് മാത്രേ ലോയലായിട്ട് നിൽക്കത്തുള്ളൂ
ഈ ലോയലായിട്ട് നിന്ന് കല്യാണം കഴിക്കുന്നവരൊക്കെ ഇപ്പം ഭയങ്കര കൊറവാ കൊറെ എണ്ണം വെറുതെ അങ്ങ് പിണങ്ങിയും ചെയ്യും എന്നിട്ട് ഒരിത് വരുമ്പോ അങ്ങ് കളഞ്ഞിട്ട് പോകയും ചെയ്യും
അത് തന്നെ പണ്ടത്തെക്കാട്ടീ ഇപ്പം ഭയങ്കര ഡിവോഴ്സിന്റെ എണ്ണം ഒത്തിരി കൂടുതലുണ്ട് നീ കേൾക്കാൻ ഇപ്പം കൊലയും പിന്നെ കൊലയൊന്നും അല്ല ഇപ്പോഴത്തെ കേസ് ആ കോടതി വരുന്നത് തൊണ്ണൂറ് ശതമാനോം വരുന്ന ഈ ഡിവോഴ്സ് കേസുകൾ തന്നെയാണ് അതും നിസ്സാര കാര്യത്തിന്
നിസാര കാര്യത്തിൽ അതീ കൂടുതൽ ലവ് മാര്യേജാ ഡിവോഴ്സ് ആവുന്നേ ഇപ്പൊ ഈ പറയിന്നകണക്കു ചെലവരൊക്കെ അങ്ങ് പ്രണയിക്കുവായിരിക്കും പ്രണയിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞാലോ ഒള്ള ഫ്രീടോം ഫുള്ള് പോകും അപ്പൊ ആരെങ്കിലും ഒരാൾ ഡിവോഴ്സ് ചെയ്യും
ആഹ് അതുമല്ല ഇപ്പോഴത്തെ ഏഹ് മാരേജ് ചെയ്യുന്ന അവര് അല്ലെങ്കി ഈ ഭാര്യയും ഭർത്താവുമായിട്ടല്ല ഫ്രണ്ട്ഷിപ്പ് ആ രീതി
ഉം ആന്ന് ആന്ന് ചിലവരെ ഉള്ളേ അങ്ങനൊക്കെ ചിലവരൊന്നും അങ്ങനല്ലേ
അത് സത്യാണ് പക്ഷെ ഇപ്പഴത്തെ പുള്ളാരെന്ന് വെച്ചാല് കുടുംബക്കാരെ കുടുംബ കുടുംബക്കാര് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും അവരുടെ ആരുടേം ഇഷ്ടം നോക്കാതാണ് ഇവര് ചെന്ന് ചാടുന്നത് പക്ഷെ പണ്ടങ്ങനല്ല എത്ര ഇതുണ്ടെങ്കിലും കുടുംബ കുടുംബക്കാരെ സമ്മതിപ്പിക്കാൻ നോക്കുവായിരുന്നു ഇവര്
ആന്ന്‌ ഇപ്പം വന്ന് ഒളിച്ചോടുവല്ലേ എല്ലാരും
എല്ലാ എണ്ണവും ഒളിച്ചോടും
അതോ അതില്ല പ്രണയിച്ച് വീട്ടുകാരടെ സമ്മതത്തോടെ കല്യാണം കഴിക്കുന്നയാണ് ഏറ്റവും നല്ലത്
അതാണ് അന്നാലേ സന്തോഷം കിട്ടത്തൊള്ളൂ
ആന്ന്‌ ആന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമ്മടെ വീട്ടുകാരും കൂടെ സപ്പോർട്ടിന് ഒണ്ട്
അതാണ് ലവ് മാരേജ് മാത്രല്ല അറേഞ്ച് മാരേജ് ആയിട്ട് എന്താണ് കാര്യം ഇപ്പൊ എത്ര പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട് അറേഞ്ച് മാരേജ് ചെയ്ത
ആന്ന്‌ അറേഞ്ച് മാരേജിനും കൊറെ പ്രശ്നം ഉണ്ട് നമ്മൾ പരസ്പരം മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിതില്ലാതെ നമ്മുടെ ഫ്രീഡോ എന്ന കാര്യം അവിടെ പോന്നുണ്ട് നമുക്ക് ലൈഫിന് മുൻപ് കൊറച്ച് ഫ്രീഡം ഉണ്ടായിരുന്നെങ്കിലും കല്യാണം കഴിച്ച് കഴിയുമ്പോ ല്ലാ ഫ്രീഡം എല്ലാം അവിടെവെച്ചു പോവാ നമ്മുക്ക് വേണ്ടുന്ന ഒരു കാര്യം നമ്മള് വേറൊടുത്തരുടെ ചോദിക്കണം അവടെ
അതാണ് നമുക്കിഷ്ടപ്രകാരം ചിലടത്തൊക്കെ ആണെങ്കി ആഹ് ജോലി ചെയ്യാം എനിക്ക് എനിക്കറിയാവുന്ന ഒരു കേസാണ് ഇപ്പം കല്യാണ ആലോചന വന്നെന്റെ റിലേറ്റീവിന് ആഹ് എന്ന് വച്ചാ ചെറുക്കന് എല്ലാം സമ്മതമാണ് പക്ഷെ ജോലി ചെയ്യാനായിട്ട് പൊറത്തോട്ട് വിടൂല്ല യാത്ര ചെയ്യത്തില്ല യാത്ര ചെയ്യും ചെറുക്കൻ തുള്ളത്കൊണ്ട് പെണ്ണ് യാത്ര ചെയ്തൂടാ പെണ്ണ് ജോലിക്ക് പൊ യ്കൂടാ വീട്ടിൽ തന്നെ ഇരിക്കണം അവര് ആഹ് ചെറുക്കന്റെ കൂട്ടരന്ന് വെച്ചാ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഇവര് കുറെ കണ്ടീഷൻസ് ഇങ്ങോട്ട് വെക്കുവാരുന്നു
അതൊക്കെ വല്ലാത്തൊരു കാര്യം അങ്ങനക്ക് കണ്ടീഷൻ വക്കുന്നത് അത് ഈ കാലത്ത് ഈ കാലത്ത് ന്ന്‌ പളമ്പം വുമൻസ് ഇൻഡിപെൻഡന്റ് അവരുടതായിട്ടുള്ള രീതിയിൽ നിൽക്കണ്ട കാലത്ത് ഒരു ആൺചെറുക്കൻ അവളെ ഇത് കണ്ടട്രോൾ ചെയ്യുന്നന്ന് പറയുമ്പോ എന്തിര് മാത്രം മാത്രം വൃത്തികെട്ട കാര്യമാ അത് അവൾക്ക് എന്ത സ്വന്തം ആയിട്ട് ഡിസിഷൻ എടുത്തൂടെ ഇത് ഒരുമാതിരി ഇതൊക്കെ ഇപ്പഴും ഉണ്ടോ അങ്ങനെയൊക്കെ ടോക്സിക്ക്
ഓഹ് വളരെ ടോക്സിക് ആണ് ഇപ്പഴത്തെ കാലഘട്ടം അത് കൂടാതെ തന്നെ ആഹ് അതാണ് അറേഞ്ച് മാരേജും ഇത് തന്നെ ലവ് മാരെജിൽ എന്തുവാ ഈ പ്രണയിച്ചു കൊണ്ടരിക്കുന്ന ടൈമില് പറയും നിനക്ക് ഭയങ്കര ഫ്രീഡം തരാം നിനക്ക് എന്താണ് നിനക്ക് ജോലി ചെയ്യാം നിന്റെ നീ ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും ഞാൻ എടപെടത്തില്ല, എന്തൊക്കെ പറഞ്ഞ ഭയങ്കര ഹോപ്പ് ഒക്കെ കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തോ കാണിക്കുന്നെ?
ആഹ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ പറയുന്നതിനപ്പുറം അവളൊന്നും ചെയ്തൂടാ
ആഹ് അതാണ് ഈ സോ ഈ ചെലോരൊക്കെ ക്ക്യോണ്ട് സോഷ്യൽ മീഡിയൽ ഓരോ റീലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആഹ് ലൗ മാരേജ് ചെയ്ത കൊള്ളായിരിക്കും ഇങ്ങനെ നമ്മുടെ ലൈഫ് നല്ല സന്തോഷത്തോടെയൊക്കെ പോവും എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന കുറെ എണ്ണം പോയി ലൗവ് ചെയ്യാറുണ്ട് എന്നിട്ട് എന്താണ് കാര്യം സോഷ്യൽ മീഡിയ റിയൽ ലൈഫും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് അറിയോ?
റീൽ അല്ല റിയൽ റീലല്ല റിയാലിറ്റി അത് മനസ്സിലാക്കണം റീലില് നമ്മൾ പലതും കാണും നമ്മളതൊന്ന് ചെയ്യുമ്പോ നമ്മുക്ക് നാളെ അതല്ലായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾക്ക് എപ്പഴും നല്ല രീതിയിലുള്ള നമ്മൾ ചെയ്യാ
അത് ശെരിയാണ് അതുകൂടാതെ തന്നെ ഇപ്പഴ ഈ ബിസി ലൈഫല്ലേ കല്യാണം കഴിച്ച് കഴിഞ്ഞാല് കപ്പിൾസിന് എന്തുവാ അവരുടെ അവരുടേതായ കോൾ ടു ടൈം സ്പെൻഡ് ചെയ്യാനും നോക്കൂല
ഉം ആഹ് ഈ ജോലി തെരക്കും അതും അതും ഇതൊക്കെ കൊണ്ട് പക്ഷെ നമ്മൾ അതെല്ലാ ആ ജോലി തെരക്കൊക്കെ മാറ്റി വെച്ചു പാർട്ണറിന് വേണ്ടി സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നവരും ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ റയറാട്ടോ
അതാണ് അതും അല്ല ഈ മാരേജ് ലൈഫ് എന്ന് വെച്ചാൽ മുന്നോട്ട് കൊണ്ടോവുന്ന ലൗമാ മാത്രല്ല അണ്ടർസ്റ്റാൻഡിങ് പേഷ്യൻസ് ക്ഷമ ഇങ്ങനെയുള്ള എല്ലാ ഇതും
ഉം ആഹ് നമുക്ക് ഒക്കെ ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി ഒരു സപ്പോർട്ട് കിട്ടത്തില്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെടുത്ത് അങ്ങനെയൊക്കെ കിട്ടും അതൊക്കെ എല്ലാട്ത്ത്ന്നും കിട്ടണന്നില്ല കേട്ടോ
അതൊക്കെ ചില ലക്ക് ഉള്ളവർക്ക് മാത്രേ കിട്ടാറുള്ളൂ,
ആന്ന് ഒരു ഒരു കുടുംബം പോലെ അങ്ങനൊന്നും എല്ലാട്തൊന്നും ഇല്ല ഇനിപ്പ അങ്ങൻത്തെ ലക്കുവാ വേണ്ടത്
അതു അല്ല ഇന്നത്തെ ഏഹ് കുടുംബജീവിതം എപ് സ്പോയിലാവാനായിട്ട് പ്രധാനപ്പെട്ട കാരണംന്ന് വെച്ചാല് അവര് തമ്മില് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അവര് തമ്മില് തൊറന്ന് പറഞ്ഞ തീരാവുന്ന പ്രശ്നമേ കാണത്തുള്ളൂ പക്ഷെ അവര് തുറന്ന് പറയില്ല കാര്യങ്ങളൊന്നും
ഓര് തുറന്ന് പറയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓപ്പൺ മൈൻഡ് ഇല്ലാതെ പോകേം ചെയ് അവസാനം അത് കൂടി കൂടി ആകെ പ്രശ്നത്തിലെത്തും അങ്ങനാണ് ഈ ഡിവോഴ്സും പറഞ്ഞ സംഭവൊക്കെ ആവും
അതാണ് ഈ ഇപ്പഴത്തെ റിലേഷൻഷിപ്പിൽന്ന് വെച്ചാല് ആഹ് സോഷ്യൽ മീ കൂടുതലായിട്ട് ഇവരെന്തൊയ്യുന്നെ സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ മീഡിയയുടെ അഡ്വൈസ തേടുന്നത് എന്തെങ്കിലും വന്നാല് ഉടനെ ചിലറിൽ എടുത്തച്ച് കാണും ആഹ് തിനെ റ്റ്ങ്ങനാ പറയുന്ന അപ്പൊ ഇങ്ങനെ ചെയ്താലൊക്കെ ഓക്കെ ആവും അങ്ങനൊക്കെ ഓരോന്ന്,
എല്ലാ, എല്ലാ അങ്ങനെ ഒരു രീതിയിലാപ്പം എല്ലാ സോഷ്യൽ മീഡിയ ആഹ് ആഹ് ഒരിത്, റീല റീലില് കാണുന്ന ലൈഫാണ് ഏറ്റവും വല്യ ലൈഫ്, അയ്നപ്പുറത്തോട്ടൊരു കാര്യം ഉണ്ടെന്ന് അവരാരും ചിന്തിക്കുന്നില്ല മനസ്സിലായോ അവർക്ക് എല്ലാർക്കും ഇങ്ങനെ, ള്ള രീതി സോഷ്യൽ മീഡിയയിൽ എന്തുആണ് അതാണ് അവരെ ലൈഫ്, ഷേ നമ്മളന്ന് ചിന്തിച്ച കഴിഞ്ഞ നമക്ക് അതിനപ്പുറത്തും പല കാര്യങ്ങൾ കിട്ടും അതൊന്നും ആരും ചെയ്യുന്നില്ലേലോ?
അതാണ്, ഈ പണ്ടത്തെ മാരേജ് ലൈഫ് എന്നെച്ചാൽ സിംമ്പിൾ ആയിരുന്നെങ്കിലും, അവര് തമ്മില് ഫാര്യഭർതാവ് തമ്മില് നല്ല ബോണ്ടിങ് ആയിരുന്നു,
ഉം അൽ നമ്മടെ അമ്മ അച്ഛനും അമ്മമാരും ഒക്കെ എന്തൊര് ഇതാല്ലേ അവർക്ക് ഇപ്പഴും അവരൊക്കെ അവരൊക്കെ ക ഡിവോഴ്സ് ആയോ അവർക്കൊക്കെ എന്തലും പ്രശ്നണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് അത് സോൾവാക്കും ഇപ്പൊ അങ്ങനെയാണോ ഇപ്പോഴത്തെള്ള കപ്പിൾസ് അങ്ങനെയാണോ അങ്ങനെയൊന്നുല്ല അവര് ഈഗോ കാണി ച് കൊണ്ടിരിക്കും ഈഗോ ആണ് എല്ലായിടത്തും പ്രശ്നം ഉം
അതാണ് അതുലെ ഇന്നും പണ്ടൊക്കെ ആണെങ്കില് ഫിനാൻഷ്യൽ കുടുംബത്തിന്റെ ഈ വരവ്ചിലവ് കണക്കുകളെല്ലാം അവരെ ഒരു ആണായിരുന്നു നോക്കോണ്ടിരുന്നത് കുടുംബത്തിലെ ഗൃഹനാഥനായിയിരുന്നു പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പം രണ്ടുപേരും ഈക്വലായിട്ട ചെയ്തൊണ്ടി ഇന്നാതെ പക്ഷെ ഒരു ബെനിഫിറ്റ് ആണ്
അതൊരു ബെനിഫിറ്റാ കാര്യം ഒരു ഒരു ഇതൂടെണ്ട് ഒരു സപ്പോർട്ട് ക്കെ ഉണ്ട്
ആഹ് ഈ കുടുംബ ജീവിതം എന്ന് വെച്ചാ ഒരാള് മാത്രം ഒരാള് മാത്രം അങ്ങോട്ട് പ്രയത്നിച്ചാൽ പോരാന്നുള്ളൊരു ഇത് ഇക്വാളിറ്റി വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്
അതാ അത് സ്ത്രീകൾക്ക് പണ്ടൊന്നും പണ്ടൊന്നും സ്ത്രീകൾക്കൊന്നും സംസാരി ക്ക്യാൻ ദൂരൊള്ള ഒരു വോയിസ് പോലും ഇല്ലാ ഇന്നത്തെ വീടുകളിലൊന്നും പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലേ ഇപ്പൊ നമുക്ക് ഒരു ഡിസ് നമുക്ക് പറയാന് ഒരു കാര്യം നമുക്ക് പറയാം ഇപ്പൊ നിങക്ക് എന്തുവാണേല്ലും പറയാൻ പറ്റും ഇപ്പം പക്ഷെ പണ്ട് അങ്ങനൊന്നും അല്ലായിരുന്നു പണ്ടെന്ന് പറയുമ്പോ സ്ത്രീകൾക്കൊരു ഒരു വാല്യുവേ ഇല്ലായിരുന്നു പണ്ടത്തെ സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റൂല്ലേ പണ്ടത്തെ സിനിമറോ ആൾക്കാരൊക്കെല്ലേ
അതാണ് ഇന്ന് ഈ ഇപ്പം മ്യൂച്വൽ റെസ്പെക്ടും ഈക്വാലിറ്റിയും ഒക്കെ രണ്ടു പേർക്കും ഒരേകണക്കുണ്ട് പക്ഷെ അതുകൂടാതെ തന്നെ മുമ്പൊക്കെ കാര്യങ്ങള് ചെറിയ കാര്യങ്ങള് ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റയ്ത് പോകുവായിരുന്നു ആണുങ്ങളാലും പെണ്ണുങ്ങളായാലും പണ്ട് കാലത്ത് പക്ഷെ ഇന്നത്തെ കാലത്ത് ചെറിയൊരു കാര്യം അഡ്ജസ്റ്റയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്
അഹ് ചെറിയ കാര്യങ്ങളാന്ന് വല്യ കാര്യങ്ങളിലോട്ട് പോകുന്നത് ഇന്ന മനസ്സ് വെച്ച മനസ്സ് വെച്ച് ഉം വല്ല അതീന്നാ ഞ് പറയുന്ന എല്ലാ ഡിവോഴ്സ് ശരിയല്ല അവൻ ചെല കാര്യങ്ങളൊന്നും അത്ര വല്യ തെറ്റുകളൊന്നു അല്ല മനസ് ന്റെ ഒരു ഇതാ പക്ഷെ അത് തുറന്ന് സംസാരിചാൽ തീരവുന്നതേ ഉള്ളായിരുന്നു അതൊന്നും ആരും ചെയ്തില്ല
ആ സത്യമാണ് ആ എന്നാ പിന്നെ ശെരിയടി ഞാൻ പിന്നെരു ദിവസം വിളിക്കാം
ആഹ ആഹ ശരിഓക്കെ ശരിയെന്ന ആഹ ആഹ ഓക്കെ ഓക്കെ
ഓക്കെ